ആ കേൾക്കാം
ആ ഇപ്പൊ ക്ലിയർ അല്ലേ ഹലോ
ഹലോ ഇപ്പൊ ക്ലിയർ ആണ് പറഞ്ഞ് ഞ്ഞോളൂ
ആ ഓക്ക് ഓക്കെ അപ്പൊ ഞാനൊരു സിനിമ കാണുവായിരുന്നേ ഒരു ആ ഓക്കെ ഒരു ഇംഗ്ലീഷ് സിനിമ കാണുവായിരുന്നു ഞാനിപ്പം അപ്പം അതി
ആ
എന്റെ തിരക്കിലായന്ന് ആ നിങ്ങളെന്താ ചെ പിന്നെ
ഞാന് ഹൗസ് വൈഫ് ആണ് ഞാന് പുറത്തു പോയി ജോലിയൊന്നും ചെയ്യ്ന്നില്ല വീട്ടിലിപ്പൊ കുട്ടികളെ പഠിപ്പിച്ചോണ്ടിരിക്കയാണ് ഇല്ലല്ല അതിനോടൊന്നും താല്പര്യല്ല
ഓക്കെ അപ്പം എന്താണ് അപ്പം എന്നെ സംബന്ധിച്ച് ഞാനൊരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വർക്ക് ചെയ്തിരുന്ന ആളാണ് അവിടെ ഇപ്പം നിർത്തി പുറത്തേക്ക് പോകാനുള്ള പരിപാടിയാണ് നിങ്ങളുടെ ഭാവി പരിപാടി എന്താ എന്ത് ജോലിയാണ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത്
ഞാന് ഇപ്പൊ ഹൗസ് വൈഫാണ് ഇൻക്ക് രണ്ട് മക്കള്ണ്ട് ഇപ്പൊ ഞാൻ വർക്കൊന്നും ചെയ്യുന്നില്ല ഡി എം എൽ ടി എന്താണ് കംപ്ലീറ്റ് ആയിട്ടില്ല കൊറച്ച് കഴിഞ്ഞിട്ട്ണ്ട് അത് മുന്നോട്ട് പോകാനൊരു താൽ പര്യണ്ട്
ഡി എം എൽ ടി എന്ന് പറയുമ്പോ നമ്മുടെ ഈ ലാബ് ടെക്നീഷ്യൻ ആ ഓ ഓക്കെ ഓക്കെ ശരി അപ്പൊ അത് എന്ത് പറ്റി അത് മുഴുവനാക്കാതിര്ന്നത്
ആഹ് പഠിച്ചുൊണ്ടിരിക്കുന്ന സമയത്ത് ക്ലാസ് അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് മാരേഡ് ആയിരുന്നു പിന്നെ അങ്ങനെ പോയില്ല
ഓ ശരി പക്ഷെ അത് നല്ലൊരു കാര്യണ് ക ഇന്നത്തെ കാലത്ത് അതിനോരുപാ ജോലി സാധ്യതയുണ്ട്
നമുക്ക് എന്താണ് അവിടെ നൈറ്റ് ഒക്കെ ഇങ്ങനെ ഡ വരുമ്പോ വർക്ക് ചെയ്യണ സമയത്ത് നൈറ്റ് വരുമ്പോ ഉള്ളൊരു ചെറിയൊരു ഇഷ്യൂ കാരണമാണ് അത് കംപ്ലീറ്റ് ചെയ്യാണ്ടിരുന്നത്
ഓ അല്ല നമ്മളിപ്പോ എന്താന്ന് അറിയോ അതായത് ഒരു ജോലിയിലേക്ക് പ്രവേശിക്കുമ്പോ ഒരുപാട് കാര്യങ്ങൾ ത്യജിക്കേണ്ടി വരും അറിയാലോ ആ ചിലപ്പോ നൈറ്റ് നിക്കേണ്ടി വരും അല്ലെങ്കിൽ കൊറച്ച് മക്കളെയും ഭർത്താവിനെയും പിരിഞ്ഞു നിക്കേണ്ടി വരും ഞങ്ങൾക്കാണെങ്കിലും വീട്ടില് അച്ഛനും അമ്മയും പിരിഞ്ഞു നി നിക്കേണ്ടി വരും അത് ജോലിയുടെ സ്വഭാവം അങ്ങനെയാണ് അല്ലെ
അത് അങ്ങനെ തന്നെയാണ് നമുക്ക് കുറേ മം നഷ്ടപ്പെടുത്തിയാലും നമുക്ക് എന്തേലും നേടാൻ കഴിയുള്ളൂ
അതെ തീർച്ചയായിട്ടും അല്ലാതെ നമ്മളിപ്പം എപ്പഴും നമുക്ക് വീട്ടില് എന്താ വീടും ആയിട്ട് ചുറ്റിപ്പറ്റി തന്നെ നിക്കണന്ന് വിചാരിച്ചാല് ഏറ്റവും നല്ല ഐഡിയാന്ന് പറയുന്നത് ബിസിനസ്സ് ആണ് എന്തെങ്കിലും ബിസിനസ്സ് ചെയ്യുന്നതായിരിക്കും നല്ലത്
അയിനോടാണ് എനിക്ക് താല്പര്യം വീട്ടിലിരുന്ന് നല്ലാണ് വർക്ക് ചെയ്യാൻ
ഓ വീട്ടിലിരുന്നിട്ടല്ലേ
ഇന്നത്തെ കാലത്ത് ചെയ്ണ വന്ന ക്രാഫ് ക്രാഫ്റ്റ്
ഓ അപ്പൊ അതിന്റെ സാധ്യത സാധ്യതകളെ കുറിച്ചൊക്കെ പഠി പഠി ക്ക്യാറുണ്ടോ വീട്ടീന്ന് എന്തൊക്കെ ചെയ്യാൻ പറ്റും പ്രത്യേകിച്ച് നിങ്ങളെ പോലെ വീട്ടമ്മമാർക്ക്
ഞാൻ ഇപ്പങ്ങനെയൊന്നും തല്പ പര്യണ്ട്‌ ഞാനയ്നെക്കുറിച്ച് കൂടുതലൊന്നും നോക്കീട്ടില്ല നോക്കാനാ ഗ്രഹ ആഗ്രഹണ്ട് ഇനി ഇവിടുന്ന് അങ്ങോട്ട് നോക്കണംന്ന് വിചാരി വച്ചിട്ടുണ്ടിതുവരെ കുട്ട്യേള് ചെറുതായിരുന്നു ഇപ്പൊ കൊർച്ചൊക്കെ വലുതായി
അതെ പ്പെന്തെങ്കിലും ഒരു ഏറ്റവും കൂടുതല് പ്രാവീണ്യ ഉള്ള ഒരു മേഖല അതായത് ഇപ്പം ചില ആൾക്കാര് എന്തെങ്കിലും ഫുഡ് ഐറ്റം ആയിരിക്കും പിന്നട്ട്ത് പാക്ക് ചെയ്ത് കൊടുക്കുന്നതായിരിക്കും അല്ലെങ്കില് ചെല ആൾക്കാര് എന്തെങ്കിലും മെറ്റീരിയൽ വാങ്ങ ച്ചാ അതിന് വേറൊരു കാര്യായിട്ട് നിർ നിർമ്മിച്ച് കൊടുക്കുന്നായിരിക്കും അത് നിങ്ങള് തന്നെ കണ്ട കണ്ടുപിടിക്കണം
നമ്മളായി കണ്ടുപിടിച്ച്കാണ്ട് ആ അങ്ങനെ നമുക്ക് വീട്ടിലിരുന്നാണ്ട് നമുക്ക് ഓരോരോ ക്രാഫ്റ്റ് വീഡിയോസ് ചെയ്യാം ഇന്നത്തെ കാലത്ത് സോഷ്യൽ മീഡിയ ഉള്ള കാരണം നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ കഴിയും
അതെ അതെ ഓക്കെ അപ്പം വേറെ എന്തൊക്കെയാണ് ഹോബി എന്ന് പറയാൻ എന്തൊക്കെയാണ് ജീവിതത്തില്
ഹോബി അങ്ങനെ നമുക്ക് പ്രത്യേകിച്ച്ല്ലാം പറഞ്ഞല്ലോ അതുപോലത്തെ ഇങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യാന് ഇൻട്രസ്റ്റ് ഇണ്ട് ഈ ക്രാഫ്റ്റ് വീഡിയോസ് തെ ഉം ഇന്ന് സോഷ്യൽ മീഡിയയില് മ ഒക്കെ വെച്ച്കാണ്ട് നമുക്ക് ഒരുപാട് മുന്നേറാൻ കഴിയുമല്ലോ അയിനോടുള്ളൊരു താല്പര്യണ്ട്
ഞാൻ ഉദ്ദേശിച്ച ഈ ഹോബിന്ന് പറയുമ്പോ യാത്ര
അങ്ങനെയാണ് ഉദ്ദേശിച്ചത് നമ്മള് ട്രാവൽ ആഹ് യാത്രകൾ ഇഷ് ഇഷ്ടപ്പെടുണ്ണ്ട് നമ്മള്
ഓക്കെ ഈ അടുത്തിടെ പോയിട്ടുള്ള യാത്ര ഏതായിരുന്നു? ഫാമിലി ആയിട്ട്
ഫാമിലി ആയിട്ട് ഊട്ടി
ഓഹ് അത് ശെരി ഞാൻ മിനിഞ്ഞാന്ന് പോയിട്ടുണ്ടായിരുന്നുള്ളു ഗൂഡല്ലൂരില്ലേ
ആഹ് ഗൂഡല്ലൂരോട്ടി
ഇവിടെ വഴിക്കടവ് കഴിഞ്ഞ് ട്ട് സത്യം പറഞ്ഞാല് ആ സത്യം പറഞ്ഞാ ഞാന് ബൈക്ക് കൊണ്ടാ പോയത്. അതായത് ഇവട്ന്ന് പത്തിരുനൂറ് കിലോമീറ്ററുണ്ട് ഞാനിപ്പോ അതിന്റെ വേദനച്ച് ഇരിക്ക്യാ ഈ പോയി വന്നതിന്റെ ക്ഷീണമേ
ഞങ്ങൾ ഫാമിലി ട്രി പോയത് ബസ് യാത്ര ആയ അടിപൊളിയായിരുന്നു എൻജോയ്മെന്റ്
ബസ് യാത്രന്ന് പറയുമ്പോൾ നേരിട്ട് ഊട്ടിലേക്ക് ബസ്സണ്ടല്ലേ അതുവഴി
അങ്ങനെയല്ല നമുക്ക് ഫാമിലിയായിട്ട് നമ്മള് ബസ് ടൂറിസ് ബസ് നമ്മൾ എടുത്ത് പോവാ ബസ് ആ ഫാമിലി മൊത്തം ബസ് മൊ നമ്മളെ ഫാമിലി ആയിട്ട
ഓക്കെ അപ്പൊ കൂടുതലും ത താമസിക്കുന്ന സ്ഥലം ഉണ്ടല്ലോ ഇപ്പൊ ക്ക് കൂടല്ലൂരുണ്ട് അതുപോലെ തന്നെ നാടുകാണിയുണ്ട് മസിനപൊടി ഉണ്ട് അപ്പൊ നിങ്ങൾ കൂടുതലും താമസിക്കാൻ തിരഞ്ഞെടുക്കുന്ന സ്ഥലം ഏതാണ ഊട്ടിയിലേക്ക് പോകുമ്പോ ഊട്ടി തന്നെയാണോ
ഇന്ന് നമുക്ക് അതാണ് ഏറ്റവും ബെറ്റർായി തോന്നിയിട്ട്ള്ളത്
അതലെ
ഉം
അപ്പം ആഹ് എനിക്ക് മിനങ്ങാണ് പോയപ്പോ ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യംന്ന് പറയുന്നത് ഈ അവക്കാടോ അതുപോലെ തന്നെ ഈ എന്താ പറയാ റംബൂട്ടാൻ പോലെയുള്ള നല്ല പഴങ്ങളൊക്കെ നല്ല വിൽക്കാൻ വച്ചിട്ടുണ്ട് അതൊക്കെ അവിടെ ഉണ്ടായിഡാണ് തോന്നുന്നു ല്ലേ
ഫാക്ടറികളിള് ഇഷ്ടണ് ക്യാരറ്റ് ഫാക്ടറി തു അങ്ങൻത്തെ ഫാക്ടറികളൊക്കെണ്ടല്ലോ അവിടെ അത് മതി നല്ല ഫ്രഷ് മ എന്താണ് പച്ചക്കറികൾ കിട്ടുന്ന മാർക്ക് എന്താണ് മാർക്കറ്റ്
അതെ അതെ അവിടെന്ന് പറയുമ്പോ ഈ എന്താ പറയാ ക്യാരറ്റ്, ഉരുളക്കെഴങ്ങ്
ഉരുളക്കെഴങ്ങ് അവിടുന്ന് ക്യാരറ്റ് കിട്ടണ ക്യാര റ്റൊക്കെ നല്ല എന്താണ് ഫ്രഷ് ക്യാരറ്റാവും
അതേല്ലെ
പല മാർക്കറ്റ്ക്കൂടി തട്ടാതെ കടയുടെ മുന്നിലൊന്നും ത ട്ടാതന്നെ നല്ല ഫ്രഷ് ക്യാരറ്റ്
നമ്മളെ ആ നമ്മുടെ ആ ഒരു അതിന്റെ ചെ ടിയോടു കൂടെയല്ലേ അങ്ങെനാണ്ട് കൊണ്ടോയി
ആ ചെടിയോട് കൂടത്തന്നെ കിട്ടാ അതു അല്ല മണ്ണ് നിന്ന് പറിച്ചെടുത്ത് കഴ്കി കൈയില് തരുന്ന ടേസ്റ്റെയ്താ
ടേസ്റ്റ്ല്ലേ അപ്പൊ ആ അപ്പൊ പൊതുവേ നിങ്ങള് ടൂറ് പോകുന്ന സമയത്ത് വീട്ടമ്മമാര് വീട്ടിലേക്കുള്ള പച്ചക്കറി അവിടുന്ന് വാ വാങ്ങിച്ചു പോരാറുണ്ടോ?
ഞാൻ വാങ്ങിവെച്ച്ട്ടില്ല
ഇല്ല അഹ് ന്തുപറ്റി
പിന്നെ ക്യാരറ്റൊക്കെ നമ്മള് വെറുതെ കഴിക്കാൻ കൊണ്ടരുന്നല്ലാതെ ആ ന്നാല് പച്ചക്കറിയായിട്ട് നമ്മളങ്ങനെ കൊടുന്നിട്ടില്ല
കൊട്ന്നുച്ചാല്ലേ
ഉം നമ്മള് ട്രിപ്പ് പോവന്ന് പറഞ്ഞാൽ നമ്മള് എൻജോയ് ചെയ് പോവാണ് നമ്മൾ വീട്ടിലേക്കുള്ള പച്ചക്കറിക്ക് പോവല്ല അപ്പം നമ്മള് വെറുതെ കഴിക്കാൻ മാറിഞ്ഞോർഞ്ഞ വാങ്ങുന്നല്ലാതെ
ആഹ് അല്ല നമ്മളൊക്കെ നമ്മളൊക്കെ പോവുമ്പോ നമ്മളൊക്കെ പോകുമ്പോ എൻ ജോയ്മെന്റ് എന്ന് പറയുന്നത് ആ ഈ സാധനങ്ങൾ വാങ്ങിക്കുന്നതും അയ്ന്റെ ഒരു ഘടകമാണ് അതോണ്ട് ചോദിച്ചാ ഞങ്ങളൊക്കെ വാങ്ങിക്കാറു
വാങ്ങും നമ്മള് ഞങ്ങള് വാങ്ങും ഈ ചായപ്പൊടി നമു നമുക്ക് ട്ടെ പലവിധം പ ചായപ്പൊടികള് കിട്ടൊവ്ട്ന്ന് അപ്പം നമുക്കിഷ്ടപ്പെട്ട ഫ്ലേവർ ല്ള്ള ചായപ്പൊടി നമ്മളവ്ട്ന്ന് എന്തെയ്യും എട്ക്കും
ഞങ്ങള് പച്ചക്കറി വാങ്ങിക്കൂട്ടോ കാരണം ഞങ്ങള് പച്ചക്കറി വാങ്ങിക്കും കാരണം നമുക്കതിനോട് പ്രിയം കൂടുതലാണ് അതുകൊണ്ട് തന്നെ നല്ല പച്ചക്കറി കണ്ട് കഴിഞ്ഞാൽ അതുപോലെ തന്നെ ഇവിടെ വിളയാത്ത പച്ചക്കറികൾ അവിടെ കാണും തണു
ആഹ് അതൊക്കെ കൊട്ത്താണ്
ആ അപ്പം അ നമ്മള് പ്പോ എന്റെ വീട്ടില് ഉമ്മ ഒക്കാണ് പോകുന്നതെങ്കി തീർച്ചായിട്ടും ഈ പറഞ്ഞ എല്ലാ സാനവും ഓരോ കിലോ വെച്ച് വാങ്ങിക്കും ഞാൻ അതുകൊണ്ടാണ് നിങ്ങളോട് അങ്ങനെ ചോദിച്ചത്
ഞാന് അങ്ങനെ വാങ്ങിച്ചിട്ടില്ല കാരണം നമുക്ക് വെന്താണ് കുട്ടികള്ണ്ട് കുട്ട്യാളെ മാനേജെയ്യണം അപ്പം നമുക്കെന്തെയ്യൂല എല്ലാതുംപാടെ മാനേ
അഹ്ശരി അല്ലാത്തവ്ടുത്തെ ഭക്ഷണ രീതികള് എനിക്കങ്ങനെ ഭക്ഷണം ളവ്ടത്ര ടേസ്റ്റുള്ളാതിരി തോന്നിയില്ല അവിടെ ഭക്ഷ
ഇത്തത് സാമ്പാർ ഇഡലി മാത്രമാണ് അല്ലാത്ത ഭക്ഷണത്തോടൊന്നും എനിക്ക് ഇല്ലായിും
അതെ വലിയ ടെസ്റ്റ്‌ ഒന്നുമല്ലോ അല്ല അവിടെ
ആഹ അല്ല
പിന്നെ മിനഞ്ഞാണ് പോയപ്പോ ഈ പൊറോട്ടയും ഗ്രേവിയൊക്കെ വാങ്ങിച്ചു അതൊരു എന്താ പറയാ വിശപ്പുള്ളത് കൊണ്ട് വാങ്ങിച്ചുല്ലാതെ മലയാളി ഹോട്ടലാണ് കൂടുതലും ഉള്ളതെങ്കിലും വലിയ നമ്മുടെ നാട്ടിലുള്ളത് പോലെയുള്ള രുചിയോ കാര്യങ്ങളോ ഒന്നുമല്ല
ഉണ്ടാവും അവിടുത്തെ ഫുഡ് ഞങ്ങള ഫുഡ് ഒരുവിധം ങ്ങളെ എന്തലാണ് കയ്യിൽ കരുതലന്നെയാണ്
ഓ അത് ശരി
അത്യാവശ്യം നമുക്ക് കരുതാൻ പറ്റണിടത്തോളം ങ്ങൾ കരുതിയിട്ടാണ് പോവാാറുള്ളത്
പോഓണേ ചില ആൾക്കാർ ഇതേപോലെ നിങ്ങളെ പോലെ ബസ്സിൽ വന്നിട്ട് ബിരിയാണി അരിയും ചിക്കനൊക്കെ കൊണ്ടുവന്ന് ബിരിയാണി വ
ഞങ്ങ അങ്ങനെ തന്നെയാണ് ആഹ അങ്ങനെ തന്നെ ഞങ്ങൾ ചെയ്യാറുള്ളൂ അപ്പൊ പോയപ്പോ ഞങ്ങള് എന്ത് ചെയ്തുവും രാവിലെ ഫുഡ് ഒക്കെ വെച്ച്ട്ട് കൊണ്ടുപോയി ഞങ്ങൾ കഴിച്ചതാണ്
അ ശരി
നൈറ്റിനുള്ള ഫുഡ് നാടുവാണിച്ചോരം കഴിഞ്ഞിട്ട് ഞങ്ങള് കഴിക്കാറ് അവിടുന്ന് അങ്ങനെ ഫുഡ് കഴിച്ചിട്ടില്ല രാവിലത്തെ ഫുഡും എന്താണ് ഉച്ചക്കത്തെ ഫുഡും ഞങ്ങള് കൊണ്ടോ യി പിന്നെ നമ്മളി ഈ ചോളം അങ്ങനത്തെ ഉപ്പില ഇട്ടത് എന്താണ് ഇതാക്കിയത് അങ്ങനത്തെക്കെ അവിടുന്ന് വാങ്ങി കേൾക്കുന്നല്ലാതെ എന്ത് ചെയ്യല്ല നോർമല് ചോറും കറിയും അവിട ന്ന് കയി ച്ചിട്ടില്ല
ആഹ് അതൊരു നല്ലൊരു ഇതാണ് അതുപോലെ തന്നെ
കേരളത്തിലെഎവിടെലും മാണെങ്കിൽ അവൾ അവിടുന്ന് ഫുഡ് കഴിക്കാറുണ്ട്
അല്ല കേരളം എന്ന് പറയുന്നത് നമുക്ക് നമ്മുടെ ഇഷ്ടത്തിന് ഇപ്പ പഴയ പോലെയല്ല ല്ലോ ഇപ്പോൾ നിങ്ങള് തിരുവനന്തപുരത്ത് പോയാലും കൊല്ലത്ത് പോയാലും മബാർ ഫുഡ് വേണം എന്ന് പറഞ്ഞാൽ അവിടെ ഉണ്ട് അതേപോലെ തന്നെ കണ്ണൂർ പോയാല കോഴിക്കോട് പോയാലും തെക്കൻ ജില്ലകളിലെ ഫുഡ് വേണമന്ന് പറഞ്ഞാൽ അവിടെയ ഉണ്ട് കേരളത്തില് നമുക്ക് അങ്ങനെ രു ഗുണമുള്ളോണ്ട് അല്ലേ
ആഹ് അവൻ പടിക്കാല്ല
പക്ഷെ ഗൂഡ ല്ലൂർക്കെ അത്യാവശ്യം മലയാളി കൾ ഉണ്ടെന്ന് തോന്നുന്നു ധൈര്യമായിട്ട് കുറച്ചുകൂടെ ധൈര്യമായിട്ട് പോകാം ഗൂഡല്ലൂർക്ക്
ഗൂഡല്ലൂ ഞങ്ങൾ പിന്നെ നാടുകാണി ചുരം കഴിഞ്ഞിട്ട് എന്റെയും വൈക്കടവ് എന്നാണ് ഫുഡ് കഴിക്കാറ് ഹോ എല്ലേ എന്ത് ചെയ്യും രാവിലെത്തന്നെ വൈക്കടവിൽ എന്നെ പോ തന്നെ നമ്മള് ഓർഡർ ചെയ്തു പോകും ഇന്ന സമയത്ത് ഞങ്ങൾ തിരിച്ചെത്തുംഅപ്പം ളെ ഫുഡ് വേണം ഞങ്ങൾക്ക്അപ്പം നമ്മള് എ എത്രയെന്താ നെറ്റിനെ എത്ര വൈകി ഏത് ട്രാഫിക്കില് കുടുങ്ങിയാലും ബ്ലോക്കിൽ പെട്ട് കഴിഞ്ഞാലും നമുക്ക് വേണ്ടി അവരെ അവിടെ വെയിറ്റ് ചെയ്യും
അത് നല്ലൊരു ഐഡിയ ആണ് അത് നമ്മള് ഒരു യാത്ര പറയുമ്പഎ
ഞങ്ങളെ ഒബാത് മണിക്ക് എന്ത് ചെയ്തു? ആറ് മണിക്ക് ഊട്ടി ചുരം കറങ്ങൽ തുടങ്ങി അ വൈക്കടവ് വന്നിറങ്ങിയത് രാത്രി രണ്ട് മണിക്കാണ് പന്ത്രണ്ട് മണി കിടക്കണ്ട കിട-